ച്ചൂട്ട് പോവാൻ ആർക്കു പറ്റിയില്ല പിന്നെ വ ഫ്രീ ആവുമ്പോ ഞാന് ട്ട് അപ്പോക്കും കോള് ഫോൺ റിങ്ങെ യ്തു ഇനി ഫ്രീ ആവുമ്പ ഞാനങ്ങട്ട് പി എമ്മില് ആയക്കണ് ണ്ട് അ അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കാ ട്ടോ
ആതെ ഫ്രീ ആവുമ്പോഴത്തേക്ക് ഇല്ലേ ഇന്നെ ഒന്ന് മിസടിച്ചാ മതി കാര്ണം ഞാൻ ചെലപ്പോ അറിയത്തില്ല
ആഹ് അതെ അതെ ഞാൻ ഒറപ്പ് വെരുത്തീട്ടെന്നെ അടിക്കൊള്ളു. അല്ലെങ്കിൽ പിന്നെ നമ്മള് വിളിക്ക്ണത് വെറ്തെ
വെറുതെ ആഹ് എനിക്കിപ്പ രണ്ട് നാല് വട്ടം ഒരബദ്ധം പറ്റി ആഹ് കാര്ണം വിളിക്കാം എന്ന് പറഞ്ഞ് വിളി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് എടുത്തില്ല. അപ്പൊ നാല് വട്ടം ഡ്യൂറേഷൻ സീറോ ആയിട്ട് കാൺ പക്ഷെ അത് വേറെ പ്രോബ്ലം ഒന്നു ഇല്ല
ആഹ് നമ്മക്ക് അത് വിളിക്കാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ പറ്റില്ല വേറെ നമുക്ക് കമ്പനി വിടാൻ പറ്റില്ല അതുതന്നെ ആഹ് അതുതന്നെ ആഹ് ആഹ് ആഹ് പിന്നെ നമ്മള് പിന്നെ എന്തൊക്കെ എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞാ എന്തായി ഇപ്പൊ തുടങ്ങി വന്നിട്ട്
ആഹ് പണികള് കഴിഞ്ഞു തുണി തുണി അലക്കി
ആഹ് എനിക്ക് വെള്ളം ഇല്ലാത്തോടം കൊണ്ടിപ്പോ ഞാന് അലക്കാനൊന്നും മെനക്കെടുന്നില്ല മിഷനില് ഇന്നലെയും കഴുകിയിട്ടില്ല ഞാന് അപ്പൊ ഇന്ന് കഴുകാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇന്നിപ്പോ കരണ്ടും ഇല്ലല്ലോ കറണ്ട് വന്നതിന് ശേഷമാണ് മെഷീന് ഓണാ ആ മെഷീന് നല്ല വെള്ളം വേണം ഇപ്പ ഇന്നലെ അലക്കാത്ത കൊണ്ടാട്ടോ ഇന്നുള്ളത് അല്ലെങ്കി ഇടൂല രണ്ട് ദിവസത്തെയും കൂടെ ആകുമ്പോ അത് റിസ്കാ എനിക്ക് വയ്യാ തോന്നിന്ന് മൊത്തത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ടയേർഡ് ആണ് ഉമ്മാക്കും വയ്യാ ഉപ്പാക്കും വയ്യാ ഇപ്പൊ കാല് വീങ്ങീട്ടിനി അതങ്ങനെ അങ്ങനൊക്കെ ഒരവസ്ഥയാണ് ആ അവ ഹോസ്പിറ്റലിൽ കൊണ്ടോയിട്ടിപ്പോ ബാൻഡേജ് ഒക്കെ ഇട്ട് ഇതാ വന്നേക്കണ് ആ അതന്നെ പറഞ്ഞത് ഉപ്പാക്ക് കൈ കെട്ടീട്ടിതാ കയ്യുമ്മേ മരുന്ന് വെച്ച് ഇനി ഒന്നരാടം ഒന്നരാടം വെച്ചിട്ട് മരുന്ന് വെച്ച് കെട്ടണോന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടോവണം അപ്പൊ ഉമ്മാക്ക് ബാൻഡേജാണ് ഇട്ടി ട്ടുള്ളത് നല്ല വേദന ഉണ്ട് കാല് കുത്താൻ വയ്യ അത് രണ്ട് മൂന്ന് ദിവസം നോക്കീ ട്ടും ഭേദവില്ലാന്നുണ്ടെങ്കില് ഫ്ലാസ്റ്റർ ഇടേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അങ്ങനെയങ്ങട്ട് പറ എങ്ങനെയാലും ഓരു എരുവുല്ല്യ എന്ന പോലെ ആ നമുക്ക് അതാ വീട്ടില് വെള്ളക്കാരും കൂടി ആവുമ്പോ നമുക്ക് തീരെ ഒഴിവ് രിവ് ണ്ടാവില്ലല്ലോ ആഹ് ഓ ക്ക് എല്ലാത്തിനും നമ്മള് കൂടെ പോണം മൂത്രയിക്കാനാണെങ്കിലും ഒക്കെ ഓർ ക്ക് തനിയെ പോവാൻ ഓര്പ്പോ ഇതിപ്പോ വയ്യാത്ത അവസ്ഥായോണ്ടേ അങ്ങനെക്കതാണ് ഉമ്മാക്കാണെങ്കി എപ്പോഴും മു ത്രഴിക്കാൻ ഇങ്ങനെ മുട്ടി കൊണ്ടിരിക്കും അയ്ക്കുടെപ്പൊ സ്ട്രോക് ക് ന്നുള്ള ഗുളികേം പ്രഷർണുള്ള ഗുളികൊക്കെ കഴിച്ചൊണ്ടി വാബ് സമയത്തിന് ഭക്ഷണം കൊടുക്കണം അയിന് നല്ല പോലെയണ്ട് ഭക്ഷണം കഴിക്കൂല്ല്യ അങ്ങനത്തെരവസ്ഥാണ് നല്ല പോലാണ് കഴിക്കൂല അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടായിന്നു നല്ല ശ്രദ്ധ ദ്ധിച്ചിട്ടാണ് ഫുഡോക്കെ കഴിക്കുള്ളൂ ആഹ് നമ്മ കഴിക്കുള്ളൂ നമ്മളത് കഴിച്ചോളും വല്ല പ്പോഴല്ലേ കഴിച്ചോളിന്ന് പറഞ്ഞാലൊന്നും വേണ്ട കഴിക്കൂലാ അതേപോലെ തന്നെ എന്റെ ഉപ്പ എന്റെ വീട്ടില് എന്റെ ഉപ്പട്ടോ എന്റെ ഉപ്പാക്ക് ഒരു കൊഴപ്പില്ലാത്ത ആളായിരുന്നു ആൾക്കിപ്പോ കാലിന് വലത് കാലിന് കാല് ചുട്ട് നീറണ പോലെ നമ്മളിപ്പോ നമ്മള ദോശക്കല്ലൊക്കെ ചൂടായ് നമ്മള് കാല് കൈയ്യൊക്കെ വെച്ചുണ്ടെങ്കി എന്താവും അവസ്ഥ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേ ദനാവൂലെ ഒരു സഞ്ചാര ആഹ് അത് പോലെയാണ് എന്റെ ഉപ്പാക്ക് കൊറച്ച് കാലായിട്ട് നമ്മളി അരക്കുന്ന വേസ്റ്റിന്റെവ ട്ന്ന് താഴത്തേക്ക് കാല് വരെ ഭയങ്കര സഞ്ചാരാണ് ആൾക്ക് എന്നിട്ട് സഞ്ചാരായിട്ട് ഇനി കാണിക്ക ക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല പറേം പോലെ എല്ലോടും കാണിച്ചിട്ട്ണ്ട് കാണിച്ചോടത്തൊക്കെ പോയാ ഒരു പ്രശ്നോല്ല്യ എം ആർ ഐ സ്കാനിങ്ങോക്കെ എടുത്തപ്പോ ചെറിയ ഒരു ഞരമ്പോ എന്തോരു പെ ടച്ചിലിണ്ട് പക്ഷേ അത് കാരണം കൊണ്ട് ഇങ്ങനെ വരൂല്ല എന്നാണ് പറഞ്ഞത് ആ വരൂലാന്ന് അപ്പോ ഇത്രേം കാലം നാലഞ്ച് കൊല്ലം അടുപ്പിച്ച് അയിന് ട്രീറ്റ്മെന്റ് സഹിക്കാൻ വയായി മരുന്നെടുത്ത് മരുന്നെടുത്തിട്ട് ഇപ്പ എന്താ ഒരു ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നും ഇല്ലാത്ത ആളായിര്ന്ന് ആള് ഇപ്പോ മര് മരുന്ന്മന്ന് വന്നതാണ് പർഞ്ട്ട് ഇപ്പൊ ഉപ്പാക്ക് ഷുഗറാണ് ഒന്നും കഴിക്കാം ഷുഗറാണ് എന്ത്‌ പ്പ ആള് അങ്ങനിം കണ്ട്രോള് യ്തിട്ടെ ഭക്ഷണം കഴിക്കുള്ളു അവര അസുഖം വരൂല അപ്പൊ പറയും മര്ന്നിന്റെ തോണ്ട് വന്നതാണ് സൈക്കാൻ വെയ്യായിട്ട് ചെലപ്പോക്കെ വിളിക്കുന്റെപ്പ ഇപ്പാക്ക് നമ്മളും പെമക്കളോട് വേറൊരു ഇതിലല്ലേ എല്ലാ കാര്യങ്ങളും വര് തോർന്ന് പറയ്യാ പെമക്കളായിട്ടല്ലേ ഇപ്പൊ വിളിച്ച്ണ്ട് ഒരു ദിവസം സം സാരിക്ക്‌ണെന്റെ എടില് ഇന്റപ്പണ്ട് കരഞ്ഞു ഇൻക്ക്‌ തീരെ വയ്യ അപ്പൊ ഇന്കെന്താ നമ്മുക്ക് നമ്മള് ഇവിടെ അവര് അവിടിം അല്ലേ ഞാനും സംസാരിക്ണെന്റെ എടെല് ഞാനും ഭയങ്കര കര ച്ചില് അപ്പൊ ഇവിടെള്ളോരോക്കെ കൂടി എന്താ എന്താ ചോയ്ച്ച് ഇൻക്ക്‌ പറയാൻ കഴിയണ്ടേ എന്നിട്ട് ഇവടന്ന് ഇന്റെ ഹസ്ബന്റ് ഇവരൊക്കെ കൂടെ അങ്ങട്ട് വിളിച്ചു അപ്പൊ കൊഴപ്പല്ല്യാ ഇപ്പാക്ക് അവളെ സൗണ്ടും കൂടെ കേട്ടപ്പം സങ്കടം കൊണ്ട് വേദന നോണ്ട് ഒക്കെകൂടെ സങ്കടം കൊണ്ട് ഇതായി ല്ലാതെപ്പൊ കൊഴപ്പൊന്നുല്ല എന്നിട്ട് ഞാൻ അപ്പക്കപ്പളെ ഞങ്ങള് പോയി ഇപ്പാനെ കണ്ട് ന്നി സമാധാനയ്ക്ക്‌ണ് അപ്പ ഇപ്പ പറയാ ഞാന് ഇഞ് പ്പോ മരിക്കുമ്പളാക്കാരം ഇന്റത് മാറോള്ളൂ അല്ലാതെ മാറൂലാന്ന് സഹിക്കാൻ പറ്റണ്ടേ എത്ര വർഷായി സഹിക്ക്‌ണ് നമ്മക്കത് കണ്ട് നിക്കാൻ നമ്മക്കും വയ്യ എന്ത്‌ നമ്മക്കൊരു പുട്ടോ, അല്ലെ എന്തെലും പാത്രത്ത് ചൂടുള്ള പാത്രത്ത്മ്മേ ഒരു കയ്യ് എന്തെലും കോ തട്ടാ അല്ലെങ്കി ആവി തട്ടിണ്ടെങ്കി നമുക്ക് സഹിക്കോ സഹിക്കാൻ വയ്യാത്തെ വേദനല്ലേ അപ്പൊ അതി കൂടെ കാല് മൊത്തത്തില്ങ്ങനെ സദാ സമയം ചുട്ട് നീറിയാല് എന്താണ് അവസ്ഥ ഞാൻ മോളെ പ്രഗ്നന്റ് ആയി ന്റെ വീട്ടില് തീരെ വയ്യയിരുന്നു ട്ടോ വൈക്കൂല ഒരു വെള്ളം കുടിക്കാൻ വയ്യ ബ്രഷ് യ്യാൻ വയ്യ ഒരു സ്മെല്ല് വെയ്യ ഒരു ഉള്ളി തോുമിക്കണമാണോ എണ്ണ ചൂടകണമാണോ നമ്മൾ ഫോണിൻ്റെ സൗണ്ട് വരെ ാൻ വയ്യ പറഞ്ഞ പിന്നെന്താ അങ്ങനെ- അങ്ങനെയൊക്കെ കേട്ടൊക്കെ ശർദ്ദിക്കാൻ വും അപ്പൊ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പൊ ഇക്ക ഉറക്കല്ലൊ ഇപ്പക്- ഉറക്കല്ലാത അന്നാണ് ഞാൻ കണ്ടത്- സദാ സമയം ഉറക്കില്ല അത കാാല അങ്ങോട്ടും അടിച്ചിട്ടും കാല് കട്ടും ഇട്ടിട്ട് സഞ്ചാരം ട്ട് സമാധാനം മൂത്രയക്കാനൊക്കെ മുടുംബത്തിന് നടത്തും പോകാൻ വയ്യ- ഇപ്പത്തിനെ മേത്തക്കൂടെ പോകും അതിനുള്ള പ്രായം എന്റെ ഉപ്പാക്ക് - ആയിത്തില്ലേ എന്താ ചെയ്യ ഓരോ- സമയത്ത് ഓരസുഖം വന്ന കഷ് ഇഷ്ടപ്പെടെ എന്താ ചെയ്യുക എന്തേലും കണ്ടിട്ടുണ്ടാവോ എങ്ങനാ എന്നാലും നമ്മ ഒക്കെ മാറ കിട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്ക നല്ലേ പറ്റുള്ളൂ അതന്നെ അത് അതന്നെ പറഞ്ഞത് ഒക്കെ കൂടെ ഒരു കഥയാണ് ഉമ്മാക്കാണെങ്കിലും ഉമ്മ അത്യാവശ്യം തടിയുള്ള ആൾ എന്നാലും ഉമ്മാക്ക് കൊളസ്ട്രോൾ ഒരു അസുഖ ഇല്ലാട്ടോ ഉമ്മാക്ക് -
വയസ്സായ ഓരോ അസുഖങ്ങൾക്കാലും കുറച്ച് അല്ലാതെന്റെമ്ക്കാണെങ്കിലും- അപ്പൊ അങ്ങനെ കൊളസ്ട്രോള് തൈറോയ്ഡ് പ്രഷർ ക്മേ അങ്ങനെ ഇത് വരെ ഇല്ല ഇനി അങ്ങനെ- മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്-
അതാത് -
ആഹ് അതന്നെ വേറെ അമ്മക്- ഒന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ നമ്മള ഉപ്പാക്കന്മാർക്കക്ക ഇങ്ങനെ കാണുമ്പോ കണിന്റെ മുന്നിൽ ഇങ്ങനെ- കാണുമ്പോ എന്ത് സമാധാനം ഉള്ളത് ഒരു സമാധാന ഇല്ല-
എന്റെ ഭർത്താവിന്റെ ഉ ഭർത്ത ഭർത്താവിന്റെ ഉമ്മ ഇങ്ങന്ന്നാ- ഒരു കുഴപ്പോല്ല ആള് പാവാണ് ആള് നടക്കുന്ന പോന്ന് വര് ന്നായി ഒരു കൊഴപ്പോല്ല ആക്ക് പെട്ടെന്ന് വയറ്റിന്റത്ത് കത്തൽ കത്തുന്ന പോലെ തീ കത്തുന്ന പോലെ വയറ്റിനുള്ളി ആഹ് ഹോസ്പിറ്റലിൽ കൊണ്ടോയി ഫുൾ ചെക്കപ്പ് നടത്തി എന്തൊരു അതിലൊന്നും ഒരു പ്രശ്നല്ല. ഇതെന്ത് സംഭവന്ന് പറഞ്ഞാ അറിഞ്ഞൂടാന്ന് ഡോക്ടർ പറയുന്ന് ഇപ്പൊ ഇപ്പൊ ഇങ്ങനന്നെ പാപ്പ കാലത്ത് എണീക്കാൻ കയിയുന്നില്ല. എണീക്കാൻ കഴിയാ
നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇപ്പൊ കേൾക്കണില്ലല്ലോ ഇപ്പൊ.
എടക്കെടക്കില്ലേ ആഹ് ഹലോ അത് ആഹ് അത് മഴേന്റെ ഇതോണ്ടായിരിക്കും പിന്നെ എടക്കെടക്ക് നെറ്റ് ഇതാകുന്നുണ്ട്.
ആഹ് അതെ അതെ നെറ്റിന്റെതാവും.
ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നിക്കുന്ന ആൾക്കാരില്ലേ പെട്ടെന്ന് ഇങ്ങനത്തെ അസുഖെല്ലാം കേൾക്കു ക്കുമ്പോ റബ്ബേ. എന്തെല്ലാം അസുഖങ്ങള് കാണാത്തേം കേക്കാത്തേം അസുഖങ്ങളാണ് ഇപ്പൊ വര് ന്നതെല്ലാർക്കും ഹലോ
അതെ ആഹ്
ആഹ് കേക്കാം കേക്കാം
ആഹ് നമ്മളിപ്പോ ഹോസ്പിറ്റലിക്കോ അങ്ങോട്ടെല്ലക്കൊ പോയിട്ട് വേറെ ഹോസ്പിറ്റലിക്കോ ഒക്കെ പോയാ ല് ഓരോ അസുഖ ങ്ങള് കണ്ടാല് നമ്മുക്കൊന്നു ഒന്നുവില്ല അതെപ്പോളോ നമ്മള് സ്വർഗ്ഗ ത്തിലാണെന് പറയാം മറ്റുള്ളോരുടെ അസുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലൊ ക്കെ അതെങ്ങനെയാലും ഒന്നിനും പ അത്താത് നമ്മുക്ക് സ്വത്തും മൊതലുവല്ല അത് ഞമ്മ ആ തടി ക്കാരോഗ്യം അതാണ് നമുക്ക് ഇപ്പൊ ഈ നമ്മളിവിടെ ജീവിക്കു മ്പൊ നമ്മുക്കുണ്ടാകുന്നെ മൊതല് അതെ അല്ലാതെ കൊറെ ആ മടു ക്കോൾ ഇതൊക്കെ ചെന്നോക്കണം ഓരോരൊ കാണണങ്കില് നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കില് അത് കോർങ്ങൂടില്ലാതെ ഒരു കൊഴപ്പ ഇല്ലാത്ത മ
മക്കളെയല്ലെ ആ തന്നിട്ടോള്ളെന്ന് ആ അതന്നെ ആ മെഡിക്ക കോളേജില് ഞാന് പോയി എന്റെ ആ എ
ആണ് നമ്മള് ഓരോ മക്കളെ കാണുമ്പോളെ അവർക്ക് തകര ഉണ്ടിട്ടോ ഉറങ്ങീട്ടൊ ഒന്നും ഉണ്ടാവൂല്ല ഈ മക്കൾക്കും വേണ്ടീട്ട് ഇതാവല്ലേ അമ്മ നമ്മള മക്കള ല്ലെ നമ്മക്ക് സഹിക്കോ നമക്കൊരു മ ഒരു പ ഏ ചോറിനൊക്കെ ചോറും കൂട്ടാനൊക്കെ പിന്നെ അയിക്കണ് വെള്ളം ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരില അപ്പൊ ഞാനീ ഇരിക്കണത് ഉം